കേക്ക്ണുണ്ടൊ കേക്ക്ണുണ്ടൊ
ആകെ ആഹ് ആഹ് കേക്ക്ൺണ്ട്
ആഹ് എന്ത
എന്താ പാട് സുഖല്ലെ ഞാന് ഇത ഇവടെ മക്കളെ പഠിപ്പിച്ച് ഇങ്ങന ഇരിക്ക്യാണ്
പഠിപ്പിച്ച്ണ ടൈമാൺലലെ
ആഹ് ആഹ് ചെറുത്ണ്ട് എൽ കെ ജീല് ലേ ആഹ് അയിന് പ ആര് കുന്തം പഠിക്ക്ൺണ്ട് എത്ര പഠിപ്പിച്ചിട്ട് അയി
ആടീ അയ് ശാരല്ല അയ് പിന്ന ശരിയായ്ക്കോളൊ നമ്മള് പറ്റണ തച്ചിട്ടൊ ഒന്നും കയറി എനിക്കുംണ്ടായി എൽ കെ ജീത്തെ കാൺസേനയൊക്കെ ചെയ്യും ളപ്പ അങ്ങനെ ഇരിക്കണം എന്നന്നാ ഇഷ്ട അവൾക്ക്
ആഹ ഇത് പിന്നെ വല്യ മോള പഠട്ടിച്ച കൊടുക്കായിരിക്കല്ലേ അപ്പൊ ഓള്ക്ക് മൂന്നാള്
ആഹ് ഓള ഫോട്ടോ ആവൂലേ അത് പിക്ചറില് കാണ ആഹ ആഹ
ഉണ്ട്
അത് ഇല്ല എനിക്ക് വഴുത് രണ്ടാം ക്ലാസ്സിലാണ്
ആഹ ഇത് മോള് പഠിപ്പിച്ചച്ച് കൊടുക്കാ അറിയൂ അപ്പൊന്ത ഓലായിട്ട്ണ്ട് കഴഞ്ഞോട്ടേ ആരിക്കും
ആഹ് ഓന ഇണ്ടാക്കി സുഖല്ലേ പിന്നെ എന്താ ഓലക്ക് വിട്ടോടക്കി
ഷോള് ഇങ്ങനെ അടിക്കും അപ്പൊ അത് ഭയങ്കര കരച്ചീരാഓ ഓടെ അടിച്ചു പഠിപ്പിക്കും ഓട അടിച്ചു പഠിപ്പിക്കും
ഞാനാ നേരെ ച ചിന്തിച്ച കേട്ടോ നിങ്ങ അടിക്ക ചെയ്യൂ ഓലാകുമ്പോ അടിക്കൂല്ലന്ന് ഞാൻ ചിന്തിക്കണേ
ഏഹ
നേരെ തിരിച്ചണല്ലേ നേര തിരിച്ചാ നല്ലെ കേൾക്കുന്നുണ്ടോ കേക്കലണ്ടോ? കേക്കണണ്ടോ? ഹലോ